ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ വോയിസ് ക്ലിയർല്ല
ആഹ്‌ കേൾക്കാൻ പറ്റുന്നില്ല
ആഹ് പ്പ കേക്കണ്ട്
ആഹ്‌ എന്തൊക്കെയുണ്ട്
എന്നിട് എന്താ വിശേഷക്കെ
ഹലോ
ഹലോ എന്താ വിശേഷമൊക്കെ
എന്താ നല്ല വിശേഷം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളാണെങ്കില് ആഹ് കൊതുകിനെയൊക്കെ കൊറച്ച് കൊതുകിൻ്റെ ശല്യം കൂടുതലാണ് അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കോണ്ടിരിക്കുവായിരുന്നു പുല്ലുകളൊക്കെ ഇങ്ങനെ കേറി നടക്ക കെടക്കുന്നത് വട്ടിക്കളയുവൊക്കെ ചെയ്യുവാരുന്നു
ആഹ് കൊതുകൊക്കെ ഉണ്ടായാലിപ്പോക്കെ പകർച്ചവ്യാധിയാണല്ലോ കൂടുതല്
ഹലോ
ഇപ്പൊ എല്ലോടത്തും പകർച്ചവ്യാധിയക്കെയാണല്ലോ
ആഹ് അതുകൊണ്ടാണ് ഇപ്പൊ പല സ്ഥലത്തും ഡെങ്കു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാരണം കൊണ്ടാണ് നമ്മളിപ്പ അത് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചേ ഉം മഴയും വെയിലും ഇങ്ങനെ മാറി മാറി മാറി മാറി നിക്കുന്നുണ്ട് ആഹ് കൊതുകാണെങ്കി കൊറയുന്നു ഇല്ല കൊതുകിന്റെ കൂടുവെം ചെയ്യാം
എല്ലോടത്തും പനിയാണല്ലേ ഇവിടെയൊക്കെ പനിയാണ്
ആഹ് ഇവിടേം കൊറേ ആളുകൾക്ക് പനിയുണ്ട് നേരത്തെക്കെ വൈറൽ ഫീവർ ആയിരുന്നു ഇപ്പൊ പക്ഷെ വൈറൽ ഫീവറൊന്നു അല്ലന്ന് എനി ക്കു തോന്നുന്നേ എന്തൊക്കെയോ അസുഖങ്ങളാ ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടുകളുംഒക്കെ എല്ലാർക്കും വരുന്നത് ഹേ ഹെൽത്തിന്നൊക്കെ വന്നിട്ട് നമ്മളോട് എപ്പഴും പറയുന്നുണ്ട് നിങ്ങള് നല്ല രീതിയില് ആഹ് ഏഹ് പരിസരവും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കി ഇടുക ആഹ് കൊതുക് ഉണ്ടാവുന്നതൊക്കെ വെള്ളം എന്തേലുവൊക്കെ കെട്ടി നിക്കുന്നെങ്കി അത് ഒഴിവാക്കുക നക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ന്നാലും കൊതുക ഈ കൊതുക് തന്നെ ഭയങ്കര പ്രശ്നവല്ലേ ഡെങ്കിപ്പനിയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ ഒരുപാട് ബുദ്ധിമുട്ടുകള് വരും
ഉം പ്രതിരോധി ക്കാനിപ്പതൊക്കെ തന്നെ അല്ലേ ചെയ്യാ നമ്മള് വെള്ളം കെട്ടിക്കൊണത് ഒഴിവാക്കുക ഉം അതൊക്കെ ഞങ്ങളവടെ മുറ്റത്ത് അപ്പുറത്തായിട്ട് റബ്ബർ തോട്ടാണ് അവിടെക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിക്കും ഏഹ് എലകളൊക്കെ വീണിട്ട് അപ്പോ അവിടൊക്കെ ഞങ്ങള് എടക്ക് പോയി ക്ലീൻ ചെയ്യല്ണ്ട് എന്നാലും കൊതുകാണ് ഇവിടെ പനിയൊക്കെ ഉണ്ടായിന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് എന്നിട്ട് സുഖം ആവിണന്നില്ല ഏതേലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുല്യ അപ്പ പിന്നെ നമുക്ക് തോന്നും കൊയപ്പൊന്നുണ്ടാവു
ആഹ് കഴിഞ്ഞ ദിവസം ഇപ്പം ഏഹ് ഇവടെ നമ്മുടെ ഒരു കസിന് വെറുതെ ഇങ്ങനെ പനി വന്നതാ
ഉം
പനി വന്ന് കഴിഞ്ഞിട്ട് ആള് ഏഹ് പനി ചെറിയ മോ മോളുണ്ട് അവിടേ അപ്പം ആശുപത്രിയില് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞഴിയുമ്പോ ഡെങ്കുെ പിന്നെന്താ ചെ
തന്നെ കൊതുകിലൂടെയാണല്ലോ ഇപ്പൊ ഇതു പകരണത് പിന്നെ പല
ആഹ് പക്ഷെ അവര് അവര് ഡ്യൂട്ടി പോലീസില ജോലി അപ്പം എന്താന്നറിയില്ല
കേൾക്കുന്നില്ലല്ലോ
കേക്ണ്ല്ലേ
ഇല്ല ആഹ് ക്ലിയർ ആവണില്ല
ഇപ്പഴോ
ആ പ്പ റെഡിയാ
ആ ആഹ അവരെ എവടിം. ഡ്യൂട്ടിക്ക് പോയ സ്ഥലത്തു നിന്നാണോ എവിടുന്നന്നാണോ കിട്ടിയതന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഇതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട. ായിട്ട് ഇരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്ത് കയ്ഞ് ഇനിപ്പം ആ കൗണ്ട് ചെറുതായിട്ട് കുറയുന്നുണ്ട് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട്. ആ വല്ലിയ സിവിയർ ആയിട്ടുണ്ടായിട്ടില്ല.
ആഹ ഞങ്ങളുടെ അവിടെ ഒരു ചേച്ചി. ആ അന്ത് ഡെങ്കി അല്ല മഞ്ഞപ്പിത്തേനെ എല്ലതും പകരുല്ലോ അപ്പൊ ഓൽക്. ക്ക്ങ്ങനെ പനി വന്നിട്ട് മ്മള്. സ്ത്രീകളാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെക്ക് ചെയ്യ ഒന്നും ചെയ്യു ല്ലല്ലോ അപ്പോൾ ചെറ. ഇക് പനിച്ചു എന്നാലും അത് മൈന്റെ ക്കാതെ ഇങ്ങനെ. ഓരോ പണി എടുത്തു നടന്നു അങ്ങനെ പിന്നെ നല്ല ക്ഷീണവും പനിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മഞ്ഞ. പ്പിത്താണ് അപ്പ അതിന്. ട്രീറ്റ്മെൻറ് അല്ല ചികിത്സ തുടങ്ങണതിന് മുന്നേ തന്നെ അത് മരിച്ചോയി. അപ്പോ അത് കഴിഞ്ഞ ശേഷാണ് മ മ്
പണ്ടത്തെ പോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വെച്ചൊണ്ടിരിക്കരുത്.
അതാണ് സ്വയം സ്വയം ചികിത്സയാണല്ലോ സ്ത്രീകൾക്ക്. ക്കതികും കൂടുതലായിട്ട് ഓലന്നെ മര് അത് ഒറ്റമൂലി കൾ അതുപോലെ പാരസെറ്റമോൾ ഒക്കെ വാങ്ങി കഴിക്ക അങ്ങനെയൊക്കെയാണല്ലോ
ആ അങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പൊ എന്തോര ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാലും. അവരൊരു ശീലിച്ചേക്കുന്ന ശീലം എന്ന് പറയുന്നു പോല. അവര് പാരസെറ്റാമോൾ എടുത്ത് കഴിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത കൊണ്ട് നടക്കും. ആ ആന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് ആകുകയും ചെയ്യും
ലാ ആ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലതും ട്രീ ചികിത്സിച്ച് നേരെ. ക്കാൻ കയല് കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങളൊക്കെൊക്കെ നേരാക്കി എടുക്കാൻ കഴിയുള്ളു. ഇതേതാലോ ചേച്ചി മരിച്ചു പോയി പിന്നെ ഓല്ക് ഒന്നും ചെയ്യാനില്ലല്ലോ അയിൽ. പിന്നെയാണ് ഓലെ കരളിനെ ബാധിച്ച് ണ് ഇതൊക്കെ പിന്നെയാണ് അറിണ ത്.
അതുപോലെ ഈ മഞ്ഞിപ്പിത്തം ഒക്കെ വരുമ്പോൾ ആളുകൾ ഒറ്റമൂല് കഴിക്കും. ന്നത്ണ്ട് ശരിക്കും അത് ഭയങ്കര ഡെയ്ഞ്ചറാ അത് പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മുടെ ജെയ്‌സിപ്പിനെ ബാധിക്കും എന്നാ പറയുന്നത്.
നാ.
ഏ ഒറ്റമൂലിയാന്നും പറഞ്ഞ നമ്മള് കഴിക്കില്ലേ. മഞ്ഞപ്പിത്തം പെട്ടെന്ന് കുറയാൻ വേണ്ടിട്ട് പക്ഷെ അത്. ആ ഭയങ്കരായിട്ട് കിഡ്നിനെ ബാധിക്കും അപ്പൊ നമ്മള് അറിയില്ല. കരളീനോക്കെ ബാധിക്കുംന്ന് അങ്ങനെയൊക്കെ മഞ്ഞപ്പിത്തം വന്നു ഒറ്റുമൂലി കഴിച്ച ആളുകൾക്ക് മ്. ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്. ഞങ്ങക്ക് എനിക്ക അറിയാവുന്ന രണ്ട മൂന്ന് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ വന്ന്.
പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ ഒറ്റ മൂലയിലൊക്കെ തന്നെ സുഗം ഉണ്ടായിട്ടുള്ളത് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ. അത് ഞാൻ മാറ്റാരു കാര്യം ഇപ്പോ അതും തന്നെ ഒറ്റ മൂലിന്നൊക്കെ പറഞ്ഞ് വെറും എന്താ പറയാ ക്യാ ഷിന് വേണ്ടീട്ട് മാത്രം പൈസക്ക് വേണ്ടി മാത്രം ആൾക്കാര് ഇതൊരു ചികിത്സ ആയിട്ട് മാറ്റിയിട്ടാണ് അതും പ്രശ്നമായി തുടങ്ങിയത് അപ്പം എന്താക്കും മരുന്ന് കുടിക്കുമ്പോ അതിന്റെ ബാക്കി നോക്കൂല അതിന് ശരിക്കുള്ളത് എങ്ങനെയെന്ന് അ റിയാതെ ശരിക്കുള്ള ചികിത്സ കിട്ടാതെ ആകുമ്പോഴാണ് ഇത് കൂടുതലായി ബാധിക്കണത്
ഇപ്പൊ ശരിക്കും എല്ലാ ആളുകളും ഡോക്ടർമാരാ സ്വയം ഒരു ഡോക്ടർ ആവാം എന്ന് നോക്കും പിന്നെ എന്തെങ്കിലും ഇച്ചിരി അറിവുള്ള ആൾക്കാര് വൈദ്യന്മാര് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവര് അങ്ങട്ട് സ്വയം ഡോക്ടറാകും പിന്നെ ഓൺലൈനിൽ കുറെ ഡോക്ടർമാരുണ്ട് ആളുകള് എല്ലാത്തിനോടും ഒട്ടും സീരിയസില്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണും
അതന്നെ പിന്നെ വീട്ടില് പ്രായമുള്ളവരുണ്ടെങ്കില് ഓലും തന്നെ ഏ പണ്ടൊക്കെ അതയ്നി ഇങ്ങനെ കാണിക്കലേനി അങ്ങനെ കാണിക്കലേനി പറഞ്ഞിട്ട് ഓലും തന്നെ കുറേ നാട്ട് വൈദ്യ മരുന്നുകള് പറയും
ആഹ് അവർക്കിപ്പൊ ഒരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാ പണ്ടത്തെ ആുകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായവായ ഒള്ള ഒരാളുടെ കയ്യിലൊക്കെ കുറച്ച് കത്തി കൊണ്ട് കൂടുതല് മുറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആശുപത്രിയിലൊന്നും പോവൂലാ അവര് കുറച്ച് ചായപ്പൊടി വാരിയിടും ആ ഇത് നല്ലതാ ഇത് നല്ലതാന്നും പറഞ്ഞ് ചായപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ വാരിയിടും ഈ ചായപ്പൊടിയിൽ എന്തോരം വെഷം ഉണ്ടെന്നുള്ളത് അവര് മനസ്സിലാക്കുന്നുവില്ല അവര് ചിന്തിക്കുന്നുവില്ല
ചെലപ്പം അത് കാരണായിരിക്കും പുതിയ അസുഖം വരുക
വരുന്നത് പക്ഷെ അവരത് ശ്രദ്ധിക്കില്ല പിന്നെ പ്രായം ആയ ആൾക്കാര് ഒട്ടും ആശൂ ത്രീലും പോവില്ല ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും നമ്മള് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും അനുസരിക്കില്ലല്ലോ
പിന്നെ പറഞ്ഞാല് കൂടുതലായിട്ടും സ്ത്രീകളാണ് നമ്മള് മക്കളൊക്കാണെങ്കിലും ഹസ്ബൻഡുമാർ നമ്മടെ ഭർത്താക്കന്മാർക്കൊക്കെ വന്നാല് എല്ലാർക്ക് വന്നാലും നമ്മള് നല്ലോണ്ണം അവരെ നോക്കും പക്ഷെ സ്വന്തായിട്ട് വന്നാല് നമ്മള് നമ്മടെ കാര്യം മറക്കും അപ്പൊ അത് നാളെ പോവാ നാളെ പോവാ വിചാരിച്ചിട്ട് ട്രീറ്റ്മെൻറ് നോക്കൂലാ അപ്പം ഞ ഞാന്
അതെ ഇത് വല്ല്യ പ്രശ്നായിട്ട് വരൂന്നേ നമ്മുക്കിപ്പോ ചെറിയൊരു വയറുവേദന വന്നു നമ്മളെന്താ വിചാരിക്കാ ഓ അതോ അത് ഗ്യാസന്തേലും ആരിക്കും നമ്മള് ഫുഡ് കഴിച്ചേന്റെയൊ അല്ലെങ്കിൽ നമ്മള് ഫുഡ് കഴിക്കാൻ താമസിച്ചേന്റെയോ അങ്ങനെ എന്തേലും ഒക്കെ ആരിക്കൂന്ന് വിചാരിക്കും പക്ഷെ അത് ഒരു തവണ വന്നു സാധാ പോലെ മാറിയില്ല പിന്നെ വീണ്ടും വീണ്ടും അത് വരുവാണെങ്കിൽ നമ്മള് പോയി ഹോ ഒരു ചെക്കപ്പും കാര്യങ്ങളും നടത്തിക്കാന്നുണ്ടെങ്കില് അത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഒ ക്കെ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രോപ്പർ ടൈമില് ആഹ് മരുന്ന് മേടിക്കാത്തേന്റെയും ഇത് ഡയഗ്നോസ് ചെയ്യാ ത്തേന്റെയും ഒക്കെ ഓരോ പ്രശ്നങ്ങളാണിത് പിന്നെ ഇപ്പയാ ഇപ്പൊ ഒരുപാട് ആളുകൾ പറയും ഓ വയറ് ഭയങ്കര ബുദ്ധിമുട്ടാ വയറ്റീന്ന് പോകുന്നില്ല എന്നൊക്കെ പറയും അപ്പൊ അന്റെ ആൾക്കാര് പറയും അത് എന്തോ ദഹനത്തിന്റെ പ്രശ്നാണ് ശരിയാവുന്നില്ല എന്റെ വയറിന്റെ പ്രശ്നം ആഹ് ഞങ്ങടെ അടുത്ത് അങ്ങനെ ഒരു ഇത്ത ഉണ്ടായി ആ ഇത്ത ലാസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പഴത്താക്ക് ആഹ് ക്യാൻസറായി പോയി അത് കാരണം എന്നും പറയും ഭയങ്കര പ്രശ് അഹ് ആഹ് വയറിനു ബുദ്ധിമുട്ടാണ് വയറ്റിന്ന് പോകുന്നില്ല അപ്പൊ ഈ ബാലസുത പോലെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പോകും അത്രേ ഉള്ളൂ എന്ത് ചെയ്താ പോവൂല ഭയങ്കര ബുദ്ധിമു ആയുർവേദ മരുന്നൊക്കെ മേടിച്ച് കഴിച്ചൊണ്ട് നടക്കുവാരുന്നു അപ്പൊ അന്ന് ന നമ്മള് കാണുമ്പോ പറയും നല്ലൊരു ഗ്യാസ്ട്രോനെ പോയി കണ്ടിട്ട് നിങ്ങള് ആഹ് ഒരു പ്രോപ്പർ ചെക്കപ്പ് എടുക്ക് പല ഇതും ഉണ്ടല്ലോ എൻഡോസ്കോപ്പി കൊളണോ സ് കോഫി അതു പോലെയൊക്കെ ഒണ്ടല്ലോ ആഹ് അത് ചെയ്യാൻ പറയും അന്നേരം ആഹ് ചെയ്യണം ചെയ്യണം എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ആഹ് ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പതിനഞ്ച് സെന്റിമീറ്ററില് വൻകു കുടലില് ഈ സാധനം ഇങ്ങനെ ആയി എന്നിട്ട് പിന്നെ ഇമ്മീഡിയറ്റ് സർജറി ചെയ്തു. ആ അത്രയും പോഷൻ മുറിച്ചു കളഞ്ഞു. ആള് ആക അവശതയായി പോയി രക്ഷപെ ട്ടു അത് ഈ കോളന്റ് ക്യാൻസറ് അത്യാവശ്യം ട്രീറ്റ്മെന്റിൽ കൂടെ മാറും പക്ഷെ ന ല്ല ഒരു പൈസയാവും പിന്നെ അവർ
പിന്നെ അതുവല്ല പ പൂർണ്ണ ആരോഗ്യത്തൊടെയൊന്നും പിന്നെ തിരിച്ച് വരൂലല്ലോ. പിന്നെ എന്നും ഒരു നിത്യ രോഗിയായി തുടരും.
ആഹ് അതെ അതങ്ങനെയാ പിന്നെ അതൊരു പ്രായൊള്ള ഇത്തായാ. അതു കൊണ്ട് കൊഴപ്പല്ല കൊഴപ്പല്ലാന്നല്ല പക്ഷെ ആൾക്കിപ്പൊ ഒട്ടും പറ്റില്ല. ആള് എഴുന്നേറ്റ് നടക്കും ഏഹ് പണികളൊക്കെ ചെയ്യും അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും ചെറിയ ക്രിശ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നൊണ്ടിരുന്നാ പക്ഷെ ഇപ്പൊ ഒന്നിനും പറ്റില്ല ആൾക്ക്. ഒന്നാമത് മാനസികമായി ആള് തളർന്ന് പിന്നെ ശാ രീരികമായിട്ടും ഈ കീമോയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പൊ. ബുദ്ധിമുട്ടുകളും ഒണ്ടല്ലോ അതിന്റെതായ
സ്ത്രീകൾക്കാണ് അതിനെ കുറിച്ചൊന്നും ആഹ് സ്ത്രീകൾക്കാണ് അതിനെ കുറിച്ചൊന്നും കൂടി ഒരു ബോധവൽക്കരണം വേണ്ട ഇത് ല്ലേ
ആഹ് സ്ത്രീകൾക്ക് ശെരിക്കും പറഞ്ഞു കയിഞ്ഞ ഇപ്പ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ബ്രെസ്റ്റ് ക്യാൻസറ് അതിനെ പറ്റീട്ട് ഒന്ന് എല്ലാരും ശ്രദ്ധിക്കണത് നല്ലതാരിക്കും നമ്മക്ക് ആഹ് ഒരു ഇത്ര നാള് കഴിഞ്ഞ് കഴിയുമ്പഴാണെങ്കിൽ. പോലും അതിനെ പറ്റിയിട്ടൊരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണത് നല്ലതാർ